ഹലോ? ആ ഹലോ ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്ക കേ വിശേഷം
ആഹ് സുഖം കൊഴപ്പല്ല ഹ ഹ്
മ്ന്താ വെർതെ നിക്ക
ഭർത്താവ് ങ്ങിട്ട് ഞീ ഭക്ഷണത്തിന്റെ പണിയിണ്ട് വീട്ടില് ഭക്ഷണം ണ്ടാക്കി കൊടുക്കണത്. കല്യാണങ്ങൾക്ക് വിരുന്നുകൾക്ക് സൽകാരങ്ങൾക്കൊക്കെ
ഉം ഉം ഉം
ഞമ്മള് ചേറ്യേ കട ണ്ട്
അഹ് ശരി ഹും ങ്ങൾക്ക് എന്തൊക്കെ പണി ഇല്ല ഞാൻ പ്പോ ഒന്നും ചെയ്യണില്ല
ഉം എത്ര പഠിച്ചതാ
ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ എം എൽ ടി പകുതി ആക്കി ഫുള്ളാക്കിയിട്ടില്ല.
അതെയ ആ ന്താ ഫുള്ളാക്കാഞ്ഞേ
ഫുള്ളാക്കാഞ്ഞ പിന്നെ കല്യാണം കഴിഞ്ഞു ആ ഹും പിന്നെ കുട്ടികളായി
ഈ എം എൽ ട്ടീ ന്ന് വച്ച ഒത്തിരി ജോലിയുടെ ഒത്തിരി സാധ്യതകളുള്ള ഇതല്ലേ എവിടെ നമുക്ക് ജോലിക്ക് കറാലോ
ഉം പക്ഷെ സാഹചര്യം അങ്ങനായി പോയി
ഇപ്പൊ തോന്ന്ണ്ടോ പൂർത്തിയാക്കാമായിരുന്നുന്ന്
ഉം ഇപ്പ തോന്ന്ന്നുണ്ട് ഹും ഹും ആഹ് ഉം നിങ്ങൾക്ക് എന്തേ താല്പര്യം ന്നും ല്ലേ
എനിക്ക് ഞാന് ബിരുദത്തിന് പഠിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു എന്റെ കല്യാണം അപ്പൊ അവസാന വർഷായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞി ട്ടോ ആയിരുന്നു ലാസ്റ്റ് പരീക്ഷക്കേ അപ്പൊ അത് പരീക്ഷക്ക് ആഹ് പരീക്ഷ എഴുതി പക്ഷെ പിന്നെ വീണ്ടും അതിനെ തുടർന്നൊന്നും പോകാനുള്ള ഈ പറഞ്ഞല്ലേ സാഹചര്യം ഇവിടെ ഭർത്താവ് പൊക്കോള പഠിച്ച് പഠി പൊക്കോളാനൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ നം അത് മാ ത്രം പറ്റൂലല്ലോ അന്നത്തെ ഇതിലൊക്കെ. ഇന്നത്തെ ഇന്നത്തെ പെൺകുട്ടികള അതൊന്നന്ന് നോ കുല അവര് അവരുടെ തീരുമാനാണ് ആഹ്
അവര നിപ്പോൾ കല്യാണന്നും കഴിക്ക്ണില്ലല്ലോ ജോലിയായിട്ട് ആഹ് ലൈഫ് ഫോക്കെ ഒന്ന് അന്ന് ആയിട്ടല്ലേ
ഉം ഉം എന്തൊക്കെ ആഹ് സമയത്തന്ന് വെച്ചാ ആഹ് പേടിയാണ് വീട്ടിലോ മറ്റൊ മറ്റെ അവരെക്കേ ണ്ടല്ലോ വഴക്ക് പറയോ അങ്ങനെ ഇങ്ങനെ യാ
ഉം ഉം ഉം അന്ന് അമ്മളെ ഉമമിം ഇപ്പീ പറയണത് കേൾക്കാ നല്ലത് ഇപ്പൊ ഇപ്പൊ മക്കള് പറയും ഉമമിം ഉപ്പി കേക്കും അങ്ങനെയാണ്
കേക്ക അതാണ് ഇപ്പൊ പെൺകുട്ടികൾക്ക്
ഉം
ക്കെ ഭയങ്കേര ജോലി കിട്ടിയിട്ടു മതി കല്യാണം എന്റെ എന്റെ മൂത്തമകൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു. ആഹ് അവളെ എൽ എൽ ബി പഠിക്കുവാ ഉം അപ്പൊ അവള് പറയണത് കല്യാണം കല്യാണം അവിടെ നിക്കട്ടെ പഠിച്ചയിഞ്ഞ ജോലി കിട്ടിട്ട് മതി പ്പ ഒമ്മിച്ച് കണ്ടോ ചുമ വീട്ടിലിരിക്കണ ഇത്രയും പഠിച്ചിട്ട് ഒരു ജോലി ഇല്ലാതെ ഒരു പൈസ പ ത്ത് പൈസ വേണങ്കി മറ്റുള്ളവരടടുത്ത് കൈഞ്ഞീട്ട് വാങ്ങിക്കണ്ടേ അങ്ങനെ ഇക്കി അതിനൊന്നും പറ്റൂല എനിക്ക് പഠിച്ചു ജോലി കിട്ടിട്ട് എന്നെ കല്യാണം കഴിച്ചാ മതി
എല്ലാവർക്കും സ്വന്തയി അഭിപ്രായണ്ട് അന്നൊക്കെന്ന് പറഞ്ഞാ അഭിപ്രായം പറയാനൊക്കെ പേടിയായിരുന്നു ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ എന്തുണ്ടേലും തൊറന്ന് പറയാലോ
പിന്നെ ഞാൻ ഇവിടെ എത്തി കഴി ഞ്ഞ്ട്ട് ഇപ്പൊ പിന്നെ വ വീട്ടില് വയസ്സായ കാരണന്മാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ നോക്കണം അങ്ങനെ അങ്ങനെയായി ഇപ്പൊ ഏഹ് ഇപ്പൊ ഒരു ജോലി കിട്ടിയാ കൊള്ളാമായിരുന്നു എന്നൊരു തോന്നലുണ്ട്
അത് നമ്മളൊക്കെ ബാ ബാക്കില്ലോ ൽക്ക് വേണ്ടിയ ജീവിച്ചത് നമ്മക്ക് വേണ്ടി നമ്മള് ജീവിച്ചിട്ടില്ല അതാണ് ഉം പിന്നെ നോക്കുമ്പോ അയിനുള്ള സാഹചര്യവും ആഹ് ആഹ് അങ്ങനൊന്നും ഉണ്ടായതൂല്ല ആ ഇപ്പൊ ഒരു ഒരു പിന്ന് വാങ്ങണെങ്കിലും പോലും നമ്മക്ക് ആരോടെലും ചോദിക്കേണ്ട അവസ്ഥയല്ലേ മ്മ് അങ്ങനെ
അതാപ്പം ഇവടെ മകളും പറയ്ണത്
ഉം നമ്മളത് കണ്ടിട്ടാണ് മക്കൾക്ക് അങ്ങനെ തോന്നാൻ കാരണം
ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഓരൊക്കെ അങ്ങനെ അഭിപ്രായം പറയ്ണത് അത്ന്റെ ഉമ്മാന്റെ പോലെ ഞാൻ അവരുതെന്ന് അങ്ങനെ ചിന്തിക്കാണ് ഇപ്പൊ കുട്ട്യാളൊക്കെ മ്മ്
എനിക്ക് ഞാനിപ്പോ വേറൊരിതിന് പോണന്ന് വെച്ചാ ഇപ്പൊ ഈ പാലിയെറ്റിവൊക്കെയില്ലേ ആ തണലിന്റെ ആ അതിന്റെ ഇതിന് മാസത്തിലൊരു പ്രാവശ്യം അതിന്റെ ഇതിന് അതിന് നമ്മൾക്ക് ഇതൊന്നും വാങ്ങിക്കലില്ലട്ടോ ശമ്പളം അങ്ങനെ കാര്യങ്ങളൊന്നുല്ല നമ്മളൊരു സേവനം നല്ല നെലക്ക് മറ്റുള്ളവരെ സഹായിക്ക നിക്ക് നിക്ക് ആ മേഖലയോടാണ് കൂടുതൽ താല്പര്യം കാരണം ഞാന് പത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠിക്കുമ്പോ ആ സയൻസ് എടുത്ത് പഠിച്ച അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് പോകാനായിരുന്നു താല്പര്യം ല്പര്യം പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് ബിരുദത്തിന് ചേർന്നത് വേറൊരു അതുമായിട്ട് ടച്ചില്ലാത്ത വേറൊരു വിഷയത്തിലേക്കാ പോയത് അപ്പൊ എനിക്ക് ശരിക്കും ആ മറ്റുള്ളവരെയൊന്നു സേവിക്കണ സഹായിക്കണ ഒരു നേഴ്സ് മേഖലയിലോണ താൽപ അത് അപ്പൊ ഇവടെ
അങ്ങനെ എടുത്തിനെങ്കിൽ ചെ ലപ്പോങ്ങക്ക് ജോലിയായേനേ അല്ലെ ആ ത് ബിരുദെടുത്തത് കൊണ്ടെയ് പിന്നെ പിന്നെ എന്തെങ്കിലൊക്കാണെങ്കിൽ വേറെയും പഠിക്കണ്ടേ
ഇവടെ വന്നിട്ട് ഇപ്പ ഇവിടെ രണ്ടു പേരുണ്ടായിരുന്നു കാരണോമാരായിട്ട് അപ്പൊ അവരെ നോക്കണായിരുന്നു ഇപ്പ ഇവിടെ ഭർത്താവിന്റെയുമ്മയാണെങ്കി രണ്ട രണ്ട് വർഷേ ആയുള്ളൂ മരിച്ചി ട്ട് അത് എട്ട് വർഷത്തോളം കെടന്നകെടപ്പായിരുന്നു നമ്മളെല്ലാം ചെ അങ്ങനെ അതിന് ആഹ് അങ്ങനെ നോക്കി നമുക്കൊരു പരിചയം ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോ അപ്പൊ ഉമ്മ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ പാലിയേറ്റിവിലെ അവര് വരുവായിരുന്നു
ആഹ് അങ്ങനെ കണ്ട് കണ്ട് ആഹ്
അപ്പ ഉമ്മ മരിച്ച് കയിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യണ്ടോന്ന് ചോയ്ച്ചു അങ്ങനെ ഞാന് പോയതാ അങ്ങനെ മാസത്തില് ഒര് പ്രാവശ്യോക്കെ പോവണ്ട് കൊറച്ച് അവരുടെ കൂടെ
പോണ എല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണതാണോ ഓര്ക്കൊന്നും ശമ്പളായിട്ട്
അതിന്റെ അല്ല അതിലെ നേഴ്‌സ്മാർക്ക് ശമ്പളോണ്ട്
ആ അയ്ശെ
ആ ബാക്കി ഇങ്ങനെ പോണവർക്കും അത് വണ്ടി ഓടിക്കുന്ന ആ അവർക്കൊക്കെ
ആഹ് ശമ്പളണ്ട് ഓല് ഓലെ ജോലിയായിറ്റ് അങ്ങനെ പോണല്ലെ കാരംല്ലേ ആഹ്
അങ്ങനെ പോയ കാര്യങ്ങളൊക്കെ പഠിക്കാനും പറ്റി ആ മറ്റേ ഈ ന്നെ പ്രഷർ നോക്കാനും മറ്റേ ഷു ഷുഗറ് നോക്കാനും പിന്നെ മൂത്രത്തിന്റെ ട്യൂബ് മാറ്റാനും ഇടാനും അങ്ങനെള്ള കൊറേ കാര്യങ്ങളൊക്കെ പഠിക്കാനും പറ്റി ഇവിടെ ഉമ്മായ്ടെ ഉമ്മാ ഉമ്മാക്കെ ചെയ്ത കൊടുത്ത് അങ്ങനെയെക്കെയാട്ടോ അതുപോലെയൊക്കെ
ഇൻക്ക് വയസ്സായ ഉമ്മ ഒന്നല്ല പക്ഷെ ഇൻക്ക് കുട്ടിയാള്ണ്ടായി റ്റെ ഒരാളെ അംഗനവാടിക്ക് കൊണ്ടോയി വിടണം ഒരാളെ ബസ്സിന അങ്ങട്ട് കൊറച്ചങ്ങട്ട് ആക്കി കൊട്ക്കണം. അങ്ങനെ ആ അങ്ങനെ ആക്കാന് ഒന്നും ഇവിടെ ആരുല്ല ഞാൻ തന്നെ പോണം അപ്പൊ ഇങ്ങനെ ടൈമ്. ഭർത്താവ് പൊറത്തെയിന്നു ഇപ്പ നാട്ടിലുണ്ട്
ഉം എന്താ ജോലിയ ആക്ക്
ജോലി ഒരു കമ്പനീലാണ്
ഉം ഉം ഉം
അപ്പ അങ്ങനെ ആയതുകൊണ്ട് ഇൻക്കിപ്പോ ഞാൻ പിന്നെ വിചാരിക്കും കുട്ടിയാൾന്നാ പറഞ് ഒരു സമയത്ത അല്ലേ കുട്ടികളെ നിൽ ക്കൊളു കൊറച്ച കയിഞ്ഞാ പിന്നെ ഓനാ ടൈമ് ഇണ്ടാവില്ലല്ലോ അപ്പൊ ഞാനും വിചാരി ച്ചു ഓലു ഒന്നും കൂടി ആയിട്ട് പോവാന്ന് വിചാരിച്ചു എന്തായാലും പോവണം ഇൻഷാ അള്ളാ അന്നത്തെ കാലത്ത് ഒരാളെ വരുമാനം കൊണ്ടൊന്നും കഴിയൂല കുട്ടിയാളെ സ്കൂള് ഫീയും ബസ്സ് ഫീയും അങ്ങനെ പലെ പലെതായിട്ടേ എന്തായാലും ഞാൻ പോണംന്നന്നെ വിചാരിച്ചിട്ട്ള്ളത്
ഉം ഇ വേറെ ആര ഉള്ളെ?
ഇവടെ ഞാനും ആ ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മിം ഉപ്പിം പിന്നെ ഞാനും എന്റെ ഹസ് ഭർത്താവും രണ്ട് മക്കളും
ഉം
പിന്നെ പിന്നെള്ളത് രണ്ട് പെങ്ങന്മാര അവരൊക്കെ കല്യാണം കഴിഞ്ഞ് അവര്ടെ വീട്ടിലാ ഇപ്പ ഞങ്ങള് മാത്ര ഒള്ളൂ ഇവിടെയും പറഞ്ഞ പോലെ തന്നെ ഇവർക്കൊക്കെ എന്തെങ്കിലുമായാൽ ഞാൻ തന്നെ ഒള്ളു ഇവടെ വേറെ ആരുല്ല ആഹ് ഒരു മോനേ ഒള്ളു
ഉം ഉം അവരുവക്കല്ലേ എടക്ക് നാത്തൂൻമാര് വരൂലേ
ക്കെ വരും അവരും തന്നെ ഇതേപോലെ സ്കൂളൊക്കെ ആയതോണ്ടേ പിന്നെ എല്ലരും സ്വന്തം വീടാണ് അപ്പൊ പിന്നെ അങ്ങനെ ഭർത്താക്കന്മാരൊക്കെ നാട്ടിലാണ് അപ്പൊ അതൊക്കെ നോക്കിറ്റെ അവര് വര്ലൊള്ളു
ഉമ്മാക്കുപ്പാക്കൊക്കെ നല്ല ആരോഗ്യള്ളോരണോ അതോ അസുഖ
ആരോഗ്യ വെച്ചാ ഇന്നത്തെ കാലത്ത് അസുഖങ്ങളൊക്കെ എല്ലാരും പെട്ടതാണ് ഇന്നാലും ഓരെ ഒപ്പ സ്വന്തം കാര്യം സ്വയം ചെയ്യാൻ കയ്യ്ണ്ട് അങ്ങനെ കെട പ്പിലൊന്നു ആയിറ്റൊന്നുല്ല എടക്കൊക്കെ എന്തെങ്കിലുക്കെ അസുഖം ഇണ്ടാവും അല്ലാതെ പ്രശ്നങ്ങളൊന്നുല്ല.
വീട്ടിലാരെക്കെണ്ട് അവ്ടെ സ്വന്തം വീട്ടില്
ഇൻ്റെ വീട്ടില് ഉമ്മ ഉപ്പ രണ്ട് താത്താാര് ഒരു ആങ്ങളാ താത്തരെ കല്യാണം കഴിഞ്ഞ് ഓലും തന്നെ ഒരാള് ഒരാള് ജോലിക്ക് പോവ്ണ്ട് ഒരാളിന്റെ പോൽ തന്നെ വീട്ടിലിരിക്കാണ് പിന്നെ ആങ്ങള പറഞ്ഞത് ഇവിടല്ല പൊർത്താണ് ഓന് അവിടെ ജോലിയ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇന്റെ നേരെ മൂത്തതാണ് കല്യാണം ഇങ്ങനെ നോക്കിക്കൊണ്ട് ക്കാ ക്ക്നൊള്ളു കഴിഞ്ഞിട്ടില്ല.
ഉം ഉം
ഉം ഉം അവനും നല്ല ജോലി ഉണ്ട്. അപ്പൊ അവനും അങ്ങനെ ജോലി ഇല്ലെ കുട്ടിനെ വേണം അങ്ങനെ പറഞ്ഞ് നിക്കാണ്.
ഉം നടക്ക ല്
ഉം
ഉം ഉം
പിന്നെ
യാത്രകളൊക്കെ പോകാറുണ്ടോ
ആഹ് പോവാറ്ണ്ട്
വലെ ആഹ്
ഉം
അകത്ത്ലട്ടായിട്ടാടി പോയത്.
ഉം. ലാസ്റ്റായിട്ട് ഞങ്ങള് ഇടെ തിരുവന്തപുരം അവടെ ഡേറ്റെ പോയി.
ഉം ഉം
പിൻ പിന്നെ.
പോയത്
മ മോള്ങ്ങട്ട് ജോലിയായിട്ട് കല്യാണം മതി ഇന്ന്ല്ല നിലപാടില്ലേക്കാരലെ
അതെ അതെ. ജോലി ജോലി കിട്ടീട്ട് മതീന്ന് കല്യാണം. പിന്നെ വേറെ രണ്ടാമത്തെതൊരു മോനാണ്. മൂന്നാമത്തത് മോ മോ മോന് നഴ്സിങ്ങിന് പഠിക്ക ബാംഗ്ലൂര്.
അയ് ശെരി പിന്നെ മൂന്ന് മക്കളാ.
ആഹ് മോളെപ്പ ഈ പ്ര വർഷം പത്താം ക്ലാസ്സിന്ന് ജയിച്ച് നീ. അഹ് പത്ത് ചേർന്ന് പതിനൊന്നാം ക്ലാസ് വഴി ചേർന്ന് ക്ലാസ് തൊടങ്ങീറ്റില്ല.
ആഹ് അത് ശെരി ക്ലാസ്സ് എന്നാ തൊടങ്ണ്.
ക്ലാസ്സ് അട്ത്ത മാസം ആറാം തീയതി.
ആഹ് അയ് ശരി അപ്പ അതോളം ലീവ റസ്റ്റ്രിരിക്കല്ലേ? ഒഴിവ് ഉം. ഇപ്പൊ വെർതെളരികയിക്കാര ലേ വീട്ടില്.
ഏഹ്.
വെറ്തെ ഇരിക്കൈകാരല്ലേ വീട്ടില് ഇപ്പൊ ഉം. ആഹ് ആഹ് ശെരി ഇന്ന ഉം.